ഹലോ
ആ എന്തൊക്കെയന്റെ വിശേഷം കേൾക്കുന്നുണ്ടോ?
ആഹ! കേൾക്കുന്നുണ്ട് നല്ല വിശേഷം
ഉ ഞാന് നിസ്കാരൊക്കെ കഴിഞ്ഞ അങ്ങനെ ഇരിക്കയായിരുന്നു.
മ ശ ശായ കുടുിച്ചോ
ഇല്ല ഇല്ല ചായ കുടിച്ചിട്ടില്ല കുറച്ചൂടെ കഴിയും ചായ കുടിക്ക ടിക്കൻ കുറച്ചും കൂടി കയും കുടിക്കണെങ്കിലേ
അങ്ങനെ അങ്ങനെ ആ.. ആഹ!
ആ മക്കളൊക്കെ ഇപ്പ വരു ഒരുര് വന്നീന് ലക്ഷം കുടിക്കൊള്ളൂ
ആഹ!
മക്കളൊക്കെ ഇപ്പ സ്കൂളിൽ നിന്ന് വരോ അവരെ വന്നിട്ട് കുടിക്കുള്ളൂ!
അങ്ങന അങ്ങനെ ആഹ് ആഹ അതേ നടക്കുള്ളല്ലേ
ആഹ അതന്നെ
അങ്ങനൊവുമ്പത്രരട്ട ആാവുകയും ചെയ്തു ചുതായിട്ട് മക്കളൊക്കെ എന്താ ചെയ്യണ? മക്കളൊക്കെ എന്താ ചെയ്യണ നീക്കാ
മക്കള് സ്കൂൾ പോയിക്കണ രണ്ടാള് ഒരാള് ഇവിടെണ്ട് ചെറിയ ആളാണ്
ആഹ
ഉം
എല്ലാം ഓരൊക്കെ എ എത്രല്ല പഠിക്കണക്ക
ഒരാള് ആറാം ക്ലാസ്സിലാണ് ഒരാള് മൂന്നാം ക്ലാസ്സിലുണ്ട്.
ഉം രണ്ട കുട്ടികളാ
മൂന്നാളുണ്ട് ചെറിയൾ ഇവിടെണ്ട്.
ഉ ശരി ചെറിയ ആളാണ് എത്ര വയസുണ്ടാവും? ശരി നല്ല ചെറുതാ അല്ലെ
ആഹ!
ശെരി വീട്ടിലാരൊക്കാ ഉള്ളത്?
വീട്ടില് ഉമ്മ ഉപ്പുണ്ട് പിന്നെ ജേഷ്ണനും ഭാര്യുണ്ട് ഭർത്താവിറന്റെ
ഓ
ഉം അങ്ങനക്കെ
പിന്നെന്ത ഉച്ചക്കെ എന്ത സ്പെഷ്യൽ ഒക്കെണ്ട് ഏ
സ്പെഷ്യൽ പക്ഷെ എന്നാവസ്ഥിരമായിട്ട് കള്ള പോലെ തന്നെ ചോറും പറയൊക്കെ തന്നെ
ഉം പാട്ടൊക്കെ പാട നിങ്ങള് പാട്ടൊക്കെ പാടിക്കു
ഇല്ല ഇല്ല പാട്ടൊന്നും പാട്ടില്ല നിങ്ങള് പാടോ?
ഇല്ല പഴക്കന്ന മൂളും
അ പാടമില്ല പാട്ട് കേൾക്കാനൻ ഇഷ്ടം
മക്കളൊക്കെ പാട്ടാരാണോ?
അല്ലല്ല
ഇതാ
പെങ്കുട്ടിയാാണ് അനക്ക് മുന്ന് പെങ്കുട്ടിയാണ്
നാശദ സ്വർഗം
ആ..
പിന്നെ എന്റെ ഹസ്ബൻറ് കൂടെ
ഇലക്ട്രീഷ്യൻ
ഉം
ഉ നിങ്ങൾക്ക് എന്താ മക്കളൊക്കെ എന്താ സ്കൂൾ പോയതാണോ അത്രളണ്ട്?
ഞാന് പഠിക്കാണ് ചെറിയ ക്ലാ ഞാന് എഹ് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളേ ഡിഗ്രി കഴിയാൻ പോണ്
ഈ
ക്ലാസ്സ് കഴിഞ്ഞു
ആഹ് ആഹ് ആ ആ ഡിഗ്രി ഇങ്ങനെ ഫസ്റ്റ് ഇയറാ അല്ലെങ്ങെ തേടിയറാ
ലാസ്റ്റാ
ലാസ്റ്റ്ലെ
ഉം
ഇങ്ങള് വർക്ക് എന്താ ചെയിണ്ടോ
ഇല്ലല്ല വർക്കൊന്നും ചെയ്യുന്നില്ല
എന്താ പഠിച്ചത് ലാസ്റ്റ് പ്ലസ് ടു ഓ ഡിഗ്രിയോ
ആ പ്ലസ് ടു പഠിച്ചു
പിന്നെ വൈന്നേരം ഒന്നും നോക്കില്ല
ഇല്ല ഇല്ല പിന്നെ കല്യാണം കഴിഞ്ഞു അന്നത്തെ ടൈമിലൊക്കെ അങ്ങനല്ലായിരുന്ന പ്ലസ് ടു കഴിഞ്ഞപ്പാട് കല്യാണം ഇൻ ഇന്നിപ്പോ അതേ പോലല്ലല്ലോ ഇന്നിപ്പോ കുട്ടികളായാലും ജോലി കിട്ടീട്ട് മതി കല്യാണം എന്നുള്ള അങ്ങനെയല്ലെന്ന്
ന്നങ്ങനൊക്കായി
ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ പാടെ അതിന്റെ കൊറച്ച് മുമ്പാണങ്കെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു വിലൊക്കെ ആകണ ടൈമില് തന്നെ
ആ ആ എല്ലാരും എല്ലാരും ഒരു വീട്ടിൽ തന്നെ
ആ എല്ലാരും ഒരുവ്ട്ടിൽ തന്നെ
ഉം സുഖം തന്നെ
ആ സുഖാണ് അവർക്ക് വീട് എടുക്കണ്ണ്ട് ഹൗസ് വാമിങ് ആയിക്കണ്
ഏട്ടന്റെ
പിന്നെ ഞങ്ങളാണ് തറവാട്ടിലുള്ള രണ്ട് മക്കളാണ് ആൺമക്കൾ രണ്ടാ
ഉം പ്പങ്ങള് ചെറുത് അതുകൊണ്ട് നിങ്ങക്ക് ഇനി എടുക്കണ്ടല്ലോല്ലേ
ഇല്ലല്ല ഞമ്മള് ഓടിട്ട് വീടാണ് പുതുക്കി പണിയാങ്ങ നമ്മടെ സ കപ്പാസിറ്റിക്ക് അനുസരിച്ച് സാവധാനം ആ ഒമ്മിക്കൊണ്ടാവടെ ഇങ്ങളെന്താ ടൂറൊക്കെ പോണ്ട
ഓ ശരി ടൂറൊക്കെ പോണ്ട് നിങ്ങള് പോക്ണ്ടോ
ഇല്ല അങ്ങനെ പോക്ക് കൊറവാണ്
കൊറവാണ്
ഉം നിങ്ങൾ പിന്നെ കോളേജിലൊക്കെ പാടി ഇല്ലല്ല പഠിക്കണ ആൾക്കാരായതൊണ്ട് പിന്നെ കോളേജിന്നായാലും ഫ്രണ്ട്സാളൊക്കെ കൂടി ഒരുമിച്ച് പോക്കൊക്കെ ഇണ്ടാവുല്ലേ
ഉം എവടെ ഞാന് ഡിസ്റ്റന്റ് ആയിട്ടാ ചെയ്യണത് ഡിഗ്രി
ഏ ഏ
റെഗുലറ് ഒന്നല്ല
ഏ
ചെയ്യണം
ഏ അപ്പൊ പിന്നെ അങ്ങനെ പോക്കൊന്നൊണ്ടാവില്ല
ഉം എവടെ സമയോല്ല വീട്ട്ത്തെ കാര്യം തന്നെ ഇണ്ട് തീർക്കാൻ മാത്രം
ആ ആ ആഹ് ആ
പ്രശ്നൊക്കെ കഴിഞ്ഞപ്പളേ ഇച്ച് ഇപ്പ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പള്
ഇമ്മാനെ നോക്കാനൊന്നും
ഇല്ല
ഏ എന്ത്‌ ഓപ്പറേഷനാണ് എന്തെ ബുദ്ധിമുട്ടുണ്ടായി
ഡി എൻ സി ഴിഞ്ഞതാ മറ്റേ ഗർഭപാത്രത്തിലെ ഇല്ലല്ല
ഏ ഇമ് ആ അപ്പൊ പിന്നെ നല്ലോണ്ണം റസ്റ്റും കാര്യ
ഉം ഏതാണ് ഇപ്പൊ കൊഴപ്പൊന്നില്ലട്ടോ സുഖാ യിട്ടിരിക്ക്‌ണ് ഇമ്മ പണിയൊക്കെ എട്ക്കും ഉം അനിയത്തിയാണ് ഇമ്മാ മീറ്റിംഗിന് പോയതെനി
എങ്ങനെ പഠിക്ക്‌
ഓള് ചെറിയത ആ രണ്ട് രണ്ടാം ക്ലാസ്
ആ രണ്ട നിങ്ങളാവും മൂത്ത കു മോള് ല്ലെ
നിക്ക്‌ക്കാക്കണ്ട് ഇക്കാക്ക കുവൈത്തില
ഏ കല്യാണം കഴിഞ്ഞിക്ക്ണ കല്യാണം കഴിഞ്ഞ്ണോ
എന്റെ ചെറിയ ബേസ്റ്റോര് ഫ്രണ്ട രണ്ട് വയസ്സിന് അലൈകും മുസ്സലാം
ആ
ഒക്കെ ചെറിയ ആൾക്കാരെന്നെ
ആ അപ്പ പിന്നെ നോക്കാന് ശരിയാണ് ഇമ്മാനെ നോക്കാനും ആളില്ലല്ലേ
അങ്ങനെന്നുല്ല സന്തോഷവാർത്തൊന്നുല്ല മ് പാർ ക്ക്നെ കുറിച്ച്ട്ടോ ആ ന്റെ നട്പ്പുറം ഇപ്പ ണ്ട് ല്ലെ ഓടി വന്നപ്പം ഞാൻ ഇപ്പ അവിടെങ്ങനെ ഇരിക്കാണ് വേദന ഇണ്ടോ
അവള അവളും പോയി വന്ന് വിശേഷം പറയാവും സ്കൂളിന്ന് വന്നല്ലേ
ആ വിശേഷം പറയാ
ഏ
പ്പരെങ്കി ഇണ്ടാവൊള്ളൂ അഹ്‌ കേട്ടിയില്ലെങ്കിൽ പ്രശ്ന പിന്നെ അവൾക്ക് പറയാള്ള മട് പ്പ ഇണ്ടായിക്കാളും ഇന്നെ കേക്ക്ണ് ല്ലല്ലോന്ന ളതില് കേക്ക്ണ സമയത്ത് കേട്ടില്ലെങ്കിലെ ഈ ഈ ഈ പ്രായം
ആ
ഈ പ്രായു അങ്ങൻതൊരു ഒരു പ്രായാ ണ്
ആ അതന്നെ അതന്നെ
നമ്മള് കേട്ടില്ലെങ്കിലെ ഓലെ ആരെ കേൾക്കാള്ളെ
ആ അതന്നെ തന്നെ
തിരിച്ചറിയേ വേണം ഓരെ കുറിച്ചിട്ട് ഇപ്പഴേ ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല ഓരോരെ വൈക്കട് നീങ്ങും നിങ്ങള് ന്നെ ശ്രദ്ധിക്കാത്തെനെ കൊണ്ട് ഞാൻ പോയി ന്ന് റിയും ഒറ്റവാക്കിലൊരു മറുപടി കയ്യും
ആ അതന്നെ പിന്നെ അമ്മുക്കൊന്നും പറയാൻ കഴി ല ഹാൻസർ ന്ന് കൊടുക്കാന് മ്
ഒരായി ഒര പാടായി ഓരെ ജീവിതായി
ആ അതന്നെ അതന്നെ
ഇത് ആര്ന്നാ ആര് തന്നതാ ആര് തന്നതാ മ്മ് പിന്നെന്താ
ചായൊക്കെ കുട് ഞങ്ങൾ കുടിച്ചിട്ടില്ല ങ്ങളൾ കുടിച്ചോ
ഞാൻ പറഞ്ഞല്ലോ കുടിക്കാച്ചക്കാണെങ്കിൽ എപ്പഴെങ്കിലൊക്കൊരു ചായ എനിക്ക ഇന്ന് രാവിലെ തന്നെ ഓട്ടട ഉച്ചക്ക് പുട്ട് രാവിലിം ചോറ്ണ്ടേനൊ അല്ലേ പുട്ട ഉണ്ടാ ക്കിയത് വടെ
ആഹ് ആ
ഇന്ന് പുട്ടാക്കി എന്ന് വെറൈറ്റി പിന്നൊരു വെറൈറ്റി ആഗ്രഹിക്കണ്ടേ എപ്പോഴുങ്ങനെ ഒര്പോലാവണ്ട വിചാര്ച്ച്ട്ടെ ഇല്ല ഞാന് എത്താന് വടെത്തന്നെ സെഫിയ രാത്രിനിപ്പന്താ മ്മ് ചോറഞേക്കും ചോറാവാൻ സാധ്യതന്നെ എന്താ അറിയില മ്മ് ന്ന് ഓളെ മീറ്റിങ്ന് പോയത ഇതുവരെ വന്നില്ല രണ്ട് മണിക്കറ്റെ ഒരു മീറ്റിംഗുണ്ട് സ്കൂളില് ആഹ
മ്മ്
ഓൾ നല്ല ഓട്ടോറിക്ഷൽ വന്നു ഇവിടെ വരെ ഇറങ്ങി
ആഹ് ആ
മക്കളൊക്കെ ഒരേ സ്കൂളിൽ പഠിക്കാണോ
ആ മക്ക രണ്ടാളം ഒരേ സ്കൂളിൽ തന്നെ പഠിക്കണ
സുഖാണല്ലോല്ലേ
മ്മ് അഞ്ച് മണിയാവും വീട്ടിലെത്താന്
അഞ്ച് മണി
മ്മ് മ്മ്
ആഹ
പന്നെ
പിന്നെന്താ
ന്തൊക്കെ പാടവ്ടെ മഴ മഴണ്ടോ
കാലാവസ്ഥങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇപ്പൾ ഇപ്പൾട്ടോ ഞ്ഞി എന്താവുംന്നറീല ഓരോ ആ കാലാവസ്ഥനെ മൂഡ് പോലെ
മ്മ് അതന്നെ അതിന് കുറച്ച് മുന്നേവ്ടെ ചെറുതായിട്ട് മഴണ്ടായിരുന്നു
എന്തൊക്കൊരു കളിയാണ് കളിക്കണ ഒരു ഇത് ല്ലലേ
ആഹ് അതല്ലേ
ഒരു സ്ഥിരതല്ലാറിയാ
ആഹ് അതന്നെയ സ്ഥിരതല്ലാത്ത ചെല വെയിലാവും പ്പൊ മഴേണെങ്കിലും അധികം നല്ലോണ്ണം പെയ്യ്ണൊന്നുല്ല ചെറുതായിട്ടൊന്ന് പെയ്തു പോവാ
ഒര് അ നമ്മക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇല്ല
ആഹ് അതന്നെ അതന്നെ പിന്നെങ്ങനെയാ വീടിന്റെ അവിടക്കൊക്കെ വെള്ളം കേറ്ണ സ്ഥലങ്ങളൊക്കെ
നമ്മള് മലന്റെ മേലാണ് ഇമ്മന്റെ വീട്ടിലൊക്കെ വെള്ളം കേറും മ്മന്റെ വീട്ടിലൊക്കെ നല്ല വെള്ളം കേറും ഞാൻ ചെറുത്തിലൊക്കെ അവിടേനി
ആ ആ
വടൊക്കെ നല്ല വെള്ളം കേറും
ഇപ്പൊ ങ്ങൾനിക്കണ ഭാഗത്ത് അങ്ങനെ ണ്ടാവൂലലേ
നമ്മളിവിടെ മനന്റെ മുകള അനെക്കൊണ്ട് പിന്നെ മണ്ണിടിച്ചൽ പിന്നെ ഉരുൾപെട്ട ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ തീപ്പിടുത്തണ്ടെന്ന് ഏതോരു മലന്റെ മേലേ നമ്മ മലന്റെ മേ ന്നൊന്നും പറയാൻ പറ്റൂല പിന്ന മലന്റെ മേലക്ക് വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങോട്ടില്ലെങ്കി പിന്നാരോണ്ട് ഇപ്പൊ വരണ വരെ നോക്കണെങ്കിൽ നമ്മടെ വീട് ഇങ്ങനെ ഷെർൽ ലൈറ്റ്ഒക്ക കത്തിട്ട് ഇങ്ങെ കാണുക്കെ ചെയ്യും
ആഹ്
ഷേ മ്മൾ മലെന്റെ മേലേല്ല മേലെ നോക്കുമ്പോ അടിത്ത വീടുകള് കാണല്ലോ നെ നെര മാതിരി മല പൊളിച്ചിട്ടണോ ഇവിടെ വീട്ണ്ടാക്കിയത് ആ രീതിയിൽ ഇങ്ങനെ കാണപ്പെടും ഓക്കെ ശരി